ഹലോ കേൾക്കാമോ
ഓ കേൾക്കണ്ട് എന്ത് എടുക്കാ
ഞാനവിടെ ഇങ്ങനെ ഇരിക്കുവാ മഴയക്കെയല്ലേ
ആഹ് ഒന്നും എടുക്കാനില്ല മഴേ നോക്കി ഇരിക്കലേ
ആഹ് മഴയും നോക്കി ഇരിക്കാ ജോലി ചെയ്യാനൊന്നൊരു ഉന്മേഷം ഒന്നുമില്ല
ആഹ് അതന്നെ
മഴ കാരണം തുണിയൊക്കെ കഴിവി വെച്ചിരിക്കുന്നു, ഉം അത് തന്നെ പുറത്തിറങ്ങാ ഒ ക്കൂല്ലാ
ആഹ് അലക്കാൻ സൗകര്യം ഇല്ലേ?
ആ, കുഴപ്പൊന്നുമില്ല തുണി കഴുവാനും വിരിക്കുന്നതിനൊന്നും നമുക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒണങ്ങി കിട്ടത്തില്ലെന്നേ ഉള്ളൂ
ആഹ് അതന്നെ ഞാനീ മഴ ആയാല് കട്ടീളെളാക്കെ എടുത്തിക്കലാ കട്ടില്ലാത്ത മാത്രം കൊടു ക്കുള്ളൂ മറ്റേ എന്താ വച്ചാല് ആഹ് ആഹ് ഒണങ്ങൂല്ല വേഗം കരിമ്പൻപുള്ളി വക്കും ഇന്നാളും ഡ്രസിലെ പിന്നെ ആ ഡ്രസ്സ് ഒന്നിനും പറ്റ് റ്റൂലാ വെള്ളക്കെട്ട് കഴിഞ്ഞാ പിന്നെ പോയി കാര്യം
ആഹ് പിള്ളേര് സൂക്ഷിക്കത്തില്ലല്ലേ
ഏഹ് ഇല്ലേ എവിടെ പിന്നെ മഴയാണല് ഒന്നായിട്ട് ഇങ്ങനെ പോനെ ഒരുപാട് ഡ്രസ് ണ്ടാവണല്ലേ
ആന്നന്ന്
നമ്മള് പുറത്തിടണ ഇങ്ങനെ ഒരു സൈഡിൽ ഇടണായിട്ട് മാറ്റണ്ടല്ലോ സൈഡിൽ ഇടുമ്പോൾ ന്നായിട്ട് ഇങ്ങനെ കൂടി കൂടി വരുമ്പോ എങ്ങനാലും ആ കർമ്മം പുള്ളി വരും
ആഹ് തുണി വിരിക്കാനൊക്കെ സ്ഥലംണ്ടാ നിങ്ങൾക്ക്
ഇല്ല അൻക്ക് പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സൗകര്യങ്ങളുണ്ട് ആ ആഹ് കൊചുവിടാ നമ്മ വീട് എടുക്കണേ ഒള്ളു ഉം ഇപ്പ വീ വീടുപണി തറെട്ട് പിന്നെ വെൽ വെച്ചതാ ഇന്ന് കല്ലെറി ക്ക പൊയ്ക്ക് മഴയായപ്പോ പിന്നെ പടവ് ചെയ്യാൻ കയില്ലല്ലോ
ആഹ് ശരിയാണ്
കല്ലെറിക്കിച്ച് ഇനിപ്പോ മഴൊന്ന് അങ്ങ് ചുരുങ്ങണം എന്നാലെ ഇന്ന്
മഴ ഇനിയിപ്പ രണ്ടൂന്ന് രണ്ടു മാസം ശരിക്കും മഴേ
ആഹ് അ തന്നെ അത് അയിന്റെ മുന്നേ എടുത്ത് പോവണ്ടി ഇനി അ ല്ല ഞമ്മക് കല്ല് കിട്ടീല്ലേ ഇപ്പൊ കല്ല് കിട്ടാന് പൈസ ഉണ്ടാ കല്ലിട്ടാനും പ്രയാസാണ് കല്ലിണ്ടെങ്കി പൈസ ഇണ്ടകാനും പ്രയാസാ അത് രണ്ടും പ്രയാസാ എന്തോ സയേതെന്നറിയാവൊ
ഇതേ കണക്ക് അനിയനൊരു കണക്ക് വീട് വെച്ച് ചെറി ഈ ഒരു രണ്ട് റൂമിൽ ഒരു ഷെഡ് വെച്ചതാ അതിനന്നെ ഇപ്പൊ രണ്ടു ലക്ഷത്തിന് പുറത്തായി
ഓ അത് ശരി
നമ്മള് പിന്നെ കല്ലൊന്നും ഇറക്കില്ല വെറുതെ കട്ട വെച്ച് തറയിട്ടിട്ടങ്ങ് വീട് വെച്ച്
ആഹ് ആഹ്
ക്കുവാ അടുപ്പ്‌ കെട്ടിയില്ല ബാത്റൂം ഒന്നും കെട്ടിയില്ല കിണറ് കുഴിച്ചില്ല
ആഹ് അങ്ങ് ചെറുതായി എടുത്തിട്ട് ഇരുന്നുണ്ടാവിലേ കുടിയിരുന്നതാ
ആഹ് വാടകയ്ക്ക് താമസിക്കണ്ട് എന്നും ഇങ്ങനെ വാടക കൊടുത്തുകൊണ്ടിരുന്നാ ശരിയാവില്ലല്ലാ ആ പൈസ ഉണ്ടെ നമുക്ക് എവിടെങ്കിലും ഒരു ചെറിയൊരു വീടെങ്കിൽ ചെറിയ വീട് വെച്ചാ
ആഹ് അതന്നെ ഞങ്ങക്കിന്നെ ഓ സ്വന്തം വീട് ഇണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്ന ഇല്യ
ആഹ് കുഴപ്പ ഇല്ല ആഹ്
ആണ്ടാ ഇപ്പൊ തിരക്കില്ലാത്തെ
അടുത്ത് തന്നെയാണോ വീട് വയ്ക്കുന്നെ
ആ നേരെ മിന്നെ തായെന്നെ
ഒന്നൂല്ല ഞാ വണ്ടിയൊക്കെ ഇറങ്ങി പോവോ?
ഓ വണ്ടി റോഡ് മെയിൻ റോഡല്ല വീട്ടിക്കായിട്ട് ഇണ്ടാക്കിയ റോഡാ അതിന്റെ സൈഡിലാ
കോയിയൊക്കെ കിടന്ന് കൂവുന്നല്ലൊ
ഉം കോഴിക്കള് ആത്ത് ന്ന് നിന്നാലും ഇവൻ സമ്മയ്ക്കൂല്ല അപ്പൊ ഇങ്ങട് ഇറങ്ങിയതാ ഇറങ്ങിയാ പിന്നെ കിളികളെ കലാരപ്പും ഒക്കെ ഉണ്ടാവും ഹി ഹി
പിന്ന മക്കളോക്കെ വന്നില്ലേ?
ഇല്ല ഓല് ഒരാൾ നാലെ മുക്കാലൊക്കെ ആകും വരാന് ഓൻ ലൈൻ ബസ്സിന് പോരുന്നതാണ് ഈ ബസ് എല്ലാ ബസ്സൊന്നും നിർത്തി കൊടുക്കൂലല്ലോ ഈ സ്കൂൾ കുട്ടിയേക്ക് കേറാനേ
ഉ എത്രലാ ഏഴിൽ പഠിക്കണ
ഒമ്പതില്
ഒമ്പത് പഠിക്കുന്നല്യാ
റ്റകിന്ന സ്കൂൾ വണ്ടിണ്ട് ഓ ലാസ്റ്റ് ഒരു ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ആക്കിട്ട് ഇടുക്ക ലാസ്റ്റ് ട്രിപ്പിലേ വരുള്ളൂ ചെറുതതേ ഓയി അവിടെ കളിച്ചു നി കളിക്കാലോ കൊറേ കുട്ടിയൾ ഉണ്ടാവുമ്പോ ഓളാടെ കളിച്ച് എങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് ഇപ്പ വരും അതഞ്ച് മണിയാവും വീട്ടിലെത്തണെങ്കിൽ
ഓ തോന്നെ താമസിക്കുവല്ലേ
ഓൽക്ക് കളിയല്ലേ മെയിൻ ഇവിടെ വന്നാ കളി കളികിക്കാൻ ആരുല്ല അപ്പോൾ അവിടെ നിന്നിട്ട് കളിച്ചിട്ട് ഇങ്ങോട്ട് വേരോള്ളൂ
ഓ എല്ലാം തീർത്തിട്ടിങ്ങി വരും ബാക്കി പഠിക്കന്ന് വീട്ടിന്ന് പഠിക്കയും ചെയ്യാ
മേലൊക്കെ കൈകി ആത്തിരിക്കും ഉം
പിന്നേ വേറെ
എന്താ പിന്നെ എന്താ ചെയ്യ്ണ്ടോ വീട്ടില് പിന്നെ വർക്ക് എന്തേ ചെയ്യുന്നുണ്ടോ വേറെ
എല്ല വർക്കെന്തെങ്കിലും നോക്കണം തയ്യലൊക്കെ പഠിച്ചിരിക്കുന്ന മോന് ഇത്തിരിയൂടെ ഒന്ന് ആയെങ്കില് എന്തെങ്കിലും വെളിയിറങ്ങാൻ പറ്റും
ആഹ അതന്നെ എന്തെങ്കി ചെയ്തെങ്കില അല്ലേ പഠിച്ചേനെ ഒരു കാര്യള്ളൂ എന്ത് സ്വന്തമായിട്ട് അടിക്കലുണ്ടോ വീട്ട്ന്ന് ചെയ്യോ
ആഹ ഞാൻ സ്വന്തമായിട്ടൊക്കെ അടിക്കും
ഓ രണ്ടും കൂടിള്ളതാ ഫാഷൻ സന
ഇ ഇല്ല ഇല്ല തയ്യൽ മാത്രമേ ഉള്ളു
എല്ലാം അടിക്കോ
ആ അടീക്കൊക്കെ ചെയ്യും ഒന്ന കൂടെ ഒന്ന് കൈ തെളിയിക്കാൻ പോണം
ആഹ ആഹ് ആഹ
ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ പഠിച്ചതാഴിരുന്നു രണ്ട് അഴിരതി ഇരു ഇരുപത്തി നാല് ആണെന്ന് തോന്നുന്നു പിഠിച്ചത്
ആഹ അധികമായില്ല
ഇല്ല ഇല്ല.
ഉം കൊറെ അങ്ങോട്ട് അ പഠിച്ചു കഴിഞ്ഞാല് അമ്മള് വർക്ക് ചെയിതോണ്ട് നിക്കാഞ്ഞ മറന്ന് പോവില്ലേ, ഞാനാദ്യം പഠിച്ചീനി. പിന്നെ ഞാന് വെക്ക് ല് ഒന്നും ചെയ്യാതെ നിന്നപ്പം വെട്ടല് മറന്നുപയി.
അത് ആദ്യം നമ്മള് നല്ലോണം രണ്ട് മൂന്ന് വർഷെങ്കിലും നമ്മൾ നല്ലോണം പഠിക്ക്
ആഹ് ആഹ് അത് തെന്നെ
ഒര് രണ്ടാഴ്ച്ചയോളം ആ എന്തൊരു പൈസയാ ഇപ്പം മോൾടെ യൂണി ഫോമടിക്കാൻ കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് പൈസേം പറ
ആഹ് പിന്നെ ഇവിട് ഒരു കൂട്ടത്തിന് തന്നെ എത്രയാപ്പ പറഞ്ഞേ മുന്നൂറ്റി എമ്പതോ മുന്നൂറ്റി അമ്പത്
ആ ആ
ഇപ്പൊ ഒരു ഫെ ച്ചു ചുരിദാർ പോലെ പാന്റും ടോപ്പും അടിക്കണേന് ഉം ഇന്ന് ഞ്ഞി കോ പിന്നെ വേറെ പൈസ മാണം അപ്പ കോട്ട് ട്ട് വാങ്ങിയ ടൈമില് കടെൽ എത്തിയില്ല. അന്നേരം വാങ്ങിയില്ല ഇനിപ്പോ വേ വേറെ വാങ്ങണം കൂട്ടിന് അഞ്ഞൂർപ്പിയ കെ
സ്കൂളൊക്കെ തുറന്നാ ചെലവാ
പറയണ്ട ആ ഞമ്മക്ക് ഹ് ഒരു അധികം ന്തായില്ലേ കാരണം പെരുന്നാളും സ്കൂൾ തുറക്കലും രണ്ടും കൂടി ആ ഒരു പരുവ ആയീന് ഡ്രസ്സ്
പിന്നെ പെരുന്നാളിനെടുക്കുന്നത് തന്നെ സ്കൂളിന്ട്ടോണ്ട് പോവാ ആ ഒരു ധൈര്യ ര്യം ഉണ്ട
ഉം അമ്മോ ഞമ്മക്കൊക്കെ ആ വേജാറള്ളൂ. ടോച്ച വയസ്സുള്ളോൽക്ക് പിന്നെ പ്രശ്നണ്ടാവില്ല ഉം നമ്മൾക്ക് ഒരു ർപ്പ്യണ്ടായ അത് സ്വരൂപിച്ചൊക്കന്നുള്ള തല്ലേ
ഒരുയ്ക്കു ഒരിരൂപ ഒണ്ടെങ്കിലേ പറ്റൂ
ഞാനൂങ്ങനെ അല്ലല്ല. മാനേജ്മെൻ്റാ. ഉം വല്യ മോക്ക്കിട്ടൂല ഒമ്പതാം ക്ലാസ് വരെ അല്ലേ ഇത് കിട്ടുള്ളൂ പ്പൊ ഓ ക്ക് എല്യ നമ്മള് പൈസെടുത്ത് വാങ്ങണം
ആഹ് എല്ലാം പൈസൊടുത്തു വാങ്ങിക്കണം
ആഹ
പ്രൈവറ്റായിട്ട് പോകുമ്പോഴാ നമ്മെ കൂപ്പാട് വരുന്നത്
ആ അതന്നെ പ്രൈവറ്റല്ല പ്രൈവറ്റില ഞങ്ങൾ ചേർത്തില്ല നമ്മ ഇവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാം അവിടുത്തെ അതേ പോലത്തെ പഠിത്തണ്ട് പിന്നെപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ
അതതെ ഉണ്ടെങ്കി പിന്നെ അതന്നെ നല്ലത്
ആഹ അതന്നെ നല്ല വിദ്യാഭ്യാസം അവിടെ സ്കൂളില് കാരണം കുട്ടികൾ തോന്നല്ലട്ടോ എല്ലാരും പ്രൈവറ്റ് കൊണ്ടുപോയി ചേർത്തിട്ടേ അടുത്തുണ്ടാവുമ്പോ അതിൻ്റെ വില അറിയില്ലല്ലോ ആരിക്കും
അടുത്തൊണ്ടവുമ്പോ അറിയത്തില്ല ഞാനു എന്നി എന്നിട്ടിവിടുന്ന് മാറ്റണോന്നക്കെ പറഞ്ഞ് പിന്നതാ
ആഹ
പക്ഷേ ഇനി ദൂരെക്കെ പോയികഴിഞ്ഞാ ഭയങ്കര പൈസയും കൊടുക്കണം മക്ക
ആ അതന്നെ ആഹ നമ്മള അടുത്തന്നെ ഇണ്ടാവുമ്പോ ഏറ്റവും സൗകര്യം ഇവിടെ പൂട്ടി പോകന്നൊക്കെ പറഞ്ഞത കുട്ടികൾ കൊറഞ്ഞിട്ടേ അടുത്തുള്ളവരൊക്കെ വേറെ സ്കൂള് വണ്ടി ആദ്യം വണ്ടി ഇല്ലേനി സ്കൂളിന് അങ്ങനെ ആ ഒരു പ്രശ് പ്രശ്ന കൊണ്ട് എല്ലാരും പൊറത്ത് സ്കൂളിൽ പറഞ്ഞയച്ചി അങ്ങനെ കുട്ടികള് കുറഞ്ഞിട്ട് പിന്നെ എല്ലാ കൊല്ലും വീടുകളിലൊക്കെ വന്നങ്ങട്ട് കുട്ടികള കളക്റ്റ് ചെയല മാഷന്മാര്
ആഹ ആഹ
അങ്ങനെയൊക്കെ അവിടെ ഒപ്പിച്ച് പോവാ സ്കൂള് പക്ഷ എല്ലാ കുട്ടികളെ നല്ല ഇതാണ് ഓൽക്ക് നല്ല ശ്രദ്ധയാണ് എല്ലാ കാര്യത്തില് നമ്മുക്ക് പറഞ്ഞ വെച്ച കഴിഞ്ഞാൽ ഒരു ബേജാറും ഇല്ല
സ്കൂൾ അടച്ചപ്പം എവിടെ കറങ്ങാനൊന്നും പോയി ഫീലിംങ്ങ്
ഏഹ
സ്കൂൾ അടച്ചപ്പോൾ ബീച്ചിലൊന്നും പോയില്ലേ?
ഇ ഞങ്ങൾ ഇവിടെ പോയി വയനാട്
അങ്ങനെ
ആഹ വയനാട് പിന്നെവയനാട് പോയി പിന്നെ ഒക്ക അവിടെ പോയി പിന്നെ പെരുന്നാളിന അടിപ്പിച്ച് നമ്മള് മസനകുടി വൈ ഇങ്ങനെ അല്ല ഊട്ടിക്ക് ഇങ്ങനെ കറങ്ങി
മസന ഗുടി വഴി ഊട്ടി വയനാട്ടിൽ എവിടെയ പോയേ
വയനാട് തു ഉരുൾപൊട്ടലില്ലേന്യോ?
ആഹ്
ആഹ് അവിടെ കാണാൻ വേണ്ടി പോയി അവിടപ്പൊ കൊറേ വീടുകളൊക്കെ എട് ത്തിലേ ആഹ് ആഹ് ചൂരൽ മലേല് ആടൊക്കെ പോയാട് കണ്ട്
ഉം ഉം
അവിടെ പോയ പോയാല് നമ്മക്ക് ഫോണിലൂടെ ഇങ്ങനെ കാണുമ്പോ ഒരു ആഗ്രഹാ അവടെ പോയി കാണണംന്ന്ള്ളഅ്
ആന്നല്ലേ, ആ
ഉം
അവ ന്നീ എന്തര് ബസ്സീ പോയാ
ആ സമയൊക്കെ ആയാ നമക്കൊരു ഷോക്കല്ലേനോ അതണ്ട് കണ്ട് കണ്ട് കണ്ടേ വീഡിയോസ്, ആ അതന്നെ
നമ്മളെയൊക്കെ സ്വന്തക്കാരുണ്ടാർന്നു.
ആഹ് അയിലോ
ആഹ്
ഓ ഏ കൊഴപ്പൊന്നുല്ലല്ലോ
ആ ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല
ഓ അ മക്ക ഞമ്മക്ക് കാണുന്നോൽക്ക് ഐറ്റങ്ങളെ നാടതു നമ്മുക്കറ രസാലെ മേ മയക്കായാലും ഒല്ക്ക് തീ യാ ഉള്ളില്
ആ തീയാ
ഉം ഉം മലപ്രദേശം ആവുമ്പഴേ
ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു ജില്ല ഉണ്ടെങ്കി അത് വയനാട
ആ ഉണ്ടാവുള്ളൂ അതന്നെ ഓഹ് ഓരോ വീടുകളൊക്കെ ഇട്ട് ഇറിഞ്ഞ് പോയ കണ്ടാലേ ഇത് ഞങ്ങളാദ്യം അവിടെയും പോയി ഇതിന് മുന്നേ രണ്ടായിരത്തി ഇരുപതിലൊരു മറ്റൊരു ഉരുൾപൊട്ടല് ഉണ്ടായീനല്ലോ അവിടെയും പോയി ആ സ് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടീട്ട് എത്രോ വല്യ വല്യ വീട് ടുകളൊക്കെ ഉപേക്ഷിച്ച് പോയത് എത്ര ആളുകളാന്നറിയോ പോയത് ആ ഒരു വീടില് ആളുവില്ല
ജീവനുണ്ട് കൈക്കും കാലിനും ആവതുണ്ടെന്നുണ്ടെങ്കി നമക്ക് വീണ്ടും വീട് വെയ്ക് ഇല്ലാതെ വല്ലതും സംഭവിച്ച് വന്ന് കഴിഞ്ഞാ ഒന്നും ചെയ്യാനൊക്കൂല പിന്നെ സർക്കാരിന്നൊക്കെ ഇത് കിട്ടുവല്ലോ അവർക്കൊക്കെ
ഞാൻ വിളിക്കട്ടോ
ആഹ് ശരിയെന്നാ